ഹലോ
ഹലോ
ആ
ആണോ
ഏയ് കടന്ന്ട്ടില്ല്യ ഞാൻ കൊറ കിടക്കാറാവ്ണാെള്ളൂ
അത് ശെരി
ഉം
ഭക്ഷണം കയ്ച്ചിലേ
ആ. ആ ഭക്ഷണംക്കെ കഴിച്ച്
അതേ ഞാനിന്ന് ഭക്ഷണം കഴിച്ച് ഇന്ന് കാെർച്ച് ലേറ്റായി ഇപ്പംകഴിചേനത്ര
ആ എ എന്താ ലേറ്റായി
ഏ ഒന്നുല്ല ഇന്ന് കൊറച്ച് ലേയ്റ്റായിപ്പൊ ഞാ നേരത്തെ കഴിക്കും അതായത് എട്ടര മണിയൊക്കെ ആവുമ്പക്കേ കഴി ക്കും
ആ
ഇന്ന് കൊറച്ച് ലേറ്റ് ആയി പോയി ഇണ്ടാക്കിവെച്ചിനി അയിഇങ്ങനെ ഇങ്ങനാ എന്താ ഫോണുംമേലും അയിലില ക്കയ് പിന്നെ കുട്ടിന്റട്ത്തായി ആ കു കുട്ടിന്റെടുത്തൊക്കെ ആയി അങ്ങന
ആ ആ കുട്ടികളൊക്കെ ഒറങ്ങിയോ
അല്ലെങ്കി നല്ല സുഖാണ് നേരത്തേ കഴിക്കും എട്ടരക്കു കഴിചിനാല്ലെ നല്ലസുഖാണ് കിടക്കുമ്പേക്ക് ക്ക് ഭക്ഷണം നേരത്തെേ കഴിച് ആ ഇവിടെ എല്ലാരും അങ്ങനെയാ നേര ത്തെ കഴിച്ചും കാക്ക ഓ ഒറങ്ങുമ്പക്ക്കേക്കദേശം ഓ പതിനൊന്ന് മണി പത്തര അങ്ങനെയൊക്കെ ആവുവായിരിക്കും ഭക്ഷണം നേരത്തെ കഴിക്കും അവിടെയോ
ഇവിടെ ഞങ്ങള്പ്പോ പൊറ പൊറത്താണ് പഠിക്ക്ണോട്ത്താണ് ഹോസ്റ്റല് ല്ലാ
ആ അതെ അതെ
ആ അഹ് ഇവിടെ അങ്ങനീയൊന്നൂല്ല്യാ നമ്മുക്ക് എപ്പഴാണ് വെഷക്ക്ണെ ചെ
അതെ അതെ ആ അങ്ങനെ നമ്മള് തോന്നിയപോലേല്ലെ അവ് വീട്ടിന്നാവുമ്പം പറയാന്ണ്ടാവല്ലോ
ആ വീട്ടീന്നാവുമ്പോ കറക്ട് ടൈമില് കഴി ക്കണം ഒറങ്ങണം അങ്ങനെക്കെ ഇവിടാവുമ്പോ പിന്നെ ഇങ്ങനെ ആ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ പിന്നേ മേ ങ്ങളെന്നെ ഇണ്ടാ
അതെ ആഹ് ആഹ് ഇയാക്ക് ഫുഡ്‌ ഇണ്ടാക്കാനൊക്കറിയോ ആ
ആ ഫുഡൊക്കെണ്ടാക്കും ഞാന് ഈ അത്യാവശ്യൊക്കെ ഇണ്ടാക്കണറിയാം ആഹ് ഞാന് സ്പെ സ്പെഷ്യലായി റ്റ് ങ്ങനെ ഇണ്ടാക്കാച്ചാല് ചി ബിരിയാണിണ്ടാക്കും കബ്സണ്ടാക്കും മന്തിയൊക്കെണ്ടാക്കും ആ അഹ് വീട്ടിലന്നെ ക്ക് ആദ്യംതന്നെ ഇങ്ങനെ പരീക്ഷിക്കും ഞാനങ്ങ് ആ ഇന്റെ ഇണ്ടാ ആ ഇന്റെ ക്യാരക്ടര്‍ ന്ന് വെച്ചാല് ലെ എന്തൊരു സാധനം കാണാച്ചാ ക്കഹ് ഇണ്ടാക്കി നോക്കണം അഹ് ന്നെ ആഹ് ആ അങ്ങനണ്ടോ ഇക്കോ അതൊക്കെ ഇക്ക് ചെയ്യണം ആരങ്കിലും ചെയ്യാച്ച
ആഹ് ഞാൻ ഇണ്ടായിക്കഴിഞ്ഞാല് ഇതേപോലെ ഇണ്ടാവോ ടേസ്റ്റ്ണ്ടാവോ
ആഹ് ആഹ് അങ്ങനൊക്കെ ഇണ്ടാവും ഞാണ്ടാക്കും പക്ഷെ അധികം നേരാവല്ണ്ട് കൊങ്ങൻ അങ്ങനെ കൊളാവല് ഇല്ല
പക്ഷെ ഇങ്ങനെ നേരെ ഭയങ്കര ടെൻഷൻ ആയിക്കൂലേ
ആ പിന്നെ എന്റെ വീട്ടില് വരണം ഞാനും ന്റെ ഉമ്മിയിം ന്റെ അനിയത്തി മാത്രേ ഉള്ളൂ അപ്പൊ പിന്നെ കൊഴപ്പല്ലൃ ഓര് എന്റെ ഉമ്മ പറയും ഉമ്മ ഒക്കെ എല്ലാം പരീക്ഷിച്ചു നോക്കിക്കോ പറയും
അതെ ആ ഞാനും അങ്ങനെ തന്നെയാ ഒച്ച കേക്കുമ്പോ കൊ ഇയാളിലും പ്രായം ഉള്ള ടൈം ഇല്ലല്ലോ ഇങ്ങനൊരു ഒരു ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കും ആദ്യൊക്കെ ന്ന്‌ പിന്നെ എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ ഭയങ്കരാ അത് ഇങ്ങനെ ആ ടേസ്റ്റ് തന്നെ കിട്ടണന്നൊക് ഭയങ്കര നിർബന്ധം ഇള്ള ആളാവും ആദ്യൊക്കെ മ്മഴ്ണ്ടാക്കി ഇണ്ടാക്കി നല്ല ഇത് നിലയിലാവും ആ നമ്മള് വീട്ടീന്നുക്ക പറയൂല്ലോ നല്ല നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയുവല്ലോ നല്ല ടേസ്റ്റുണ്ട് നല്ല ഫുഡ്‌ അങ്ങനെ കേക്കുമ്പോ ഭയങ്കരം പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും
ആ ഇക്ക് അങ്ങനൊന്നും ഇല്ല ഒരു വട്ടം പിന്നെ ഇണ്ടാക്കി കൊടുത്താ പറയും ച്ഛ് അന്നുണ്ടാക്കിയ നല്ല ടേസ്റ്റിന്ന്‌ പറഞ്ഞ് പിന്നെ നമ്മളു
ആന്ന്‌ ഇതേപോലെ തന്നെ അനിയത്തി ഇങ്ങനെയാന്നെ ഓള് ഓളിങ്ങനെ ഏ ചെറിയ കുട്ടിയാണ് പ്പം ഞാൻ പ്ലസ്ടു ആയപ്പോ ഓള് ഓളിയാരിച്ചാൽ ചില സമയത്തുണ്ടാക്കും അപ്പോ ചെല സമയത്ത് നല്ല ടേസ്റ്റാ ചെല സമയത്ത് ഉമ്മ പറയും നി അന്നുണ്ടാക്കിയ നല്ല ടേസ്റ്റേയ്നു പക്ഷെ ഇതിപ്പം തീരെ വായി ക്ക് ഓർക്കാൻ പറ്റ് റ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും പറാന്ന് റയും ആ അങ്ങനെത്തന്നെണ് ഒരിക്ക് കേൽ ശെരിയാവും പിന്നെ ശെരിയാവൂല
ര് ആ ഇൻ്റെ ഞാനൊക്കെ ഇണ്ടാകുമ്പോ അധികം നേ ക കറക്റ്റ് അളവൊന്നല്ല നേരാവലൊക്കെണ്ട് ഇമ്മച്ചി കേക്കിൻ്റെ ചില ബാറ്റ്ർകളൊക്കെ കേക്ക് ടൈപ്പ് ഒക്കെ ഉണ്ടാക്കു ചെല ബാറ്റ്റുകളാകുമ്പോ കറക്റ്റ് അതേ അളവന്നെ വേണല്ലോ
അതിഞ്ഞ് നമ്മളെ ഈ ഭക്ഷണത്തിന് കൊഴപ്
ആ ആ കൊയന്ന് പറ്റൂല്ല അതൊക്കെ പിന്നെ ഒന്ന് ഫ്‌ളോപ്പാവൂല്ലേ ഈ ഫുഡിന് കാരൃ ബിരിയാണി അങ്ങനത്തൊക്കെ പിന്നെ നേരാവന് എപ് പ്പ്ളേലൊന്ന് വേവ് കൂടിയാ കൂടും അങ്ങനെ
ആക്ക ഇപ്പല്ലിയ പിന്നെ മ്മക്കെറെ യൂട്യൂബ് ചാനലക്കെ നോക്കി കിച്ചോ ഓരോ ടിപ്സ് ഒക്കെ നോക്കിട്ട് പിന്നെങ്ങനെ ഉണ്ടാക്കും
എല്ലാരു അങ്ങൻ തന്നെ ആദ്യക്കെങ്ങനെണു പിന്നെങ്ങട്ട് ഇണ്ടാക്കിണ്ടാക്കി എക്സ്പീരിയൻസ് ആവ്‌മ്പോ അങ്ങട്ട് ശരിയായാ അത് പെർഫക്റ്റ് ആയിട്ട് വരാം
എങ്ങ വരും പിന്നെ ഓരോ മൂഡ് വേണമ്മക്ക് ഇപ്പൊന്ന് ഫുഡഴിക്കാൻ നോ നമ്മക്ക് ഇണ്ടാ ക്ക തോന്നണം ഇപ്പൊ വല്ലരും പിന്നെമ്മ പറയ് ഇയ്യ് ണ്ടാക്ക ക്കു വരുമ്പോ അപ്പൊ നമുക്ക് മൂടിണ്ടാവില്ല അപ്പൊ മൂടില്ലാതെ ഉണ്ടാക്കലാവും നമ്മക്ക് എന്തേലും തിന്നണം തോന്നി ഉണ്ടാക്കുമ്പോ അപ്പൊരു വേ ടേസ്റ്റാ ക്കെണ്ടാവും
അതെ ചെലപ്പോ നമുക്ക് കുറേ ലേ കൈക്കാണ്ട് നിക്കുന്ന ഫുഡൊക്കെ ചെലപ്പോ നമുക്ക് തോന്നും. നമുക്കിത് ഇന്ന്ണ്ടാക്കാ ഇന്ന് കയത് കഴി ക്കാനുള്ളൊരുത്ണ്ടാവല്ലോ ഒരാഗ്രഹൊക്കെ ഐൻ്റെ പൊർത്ത് നമുണ്ടാക്കാ മ്പ അത് അത്രയും നല്ല നന്നായിട്ടമ്മ ഉണ്ടാക്കും
ആഹ് അങ്ങനെണ്ടാ ന്നട്ട് ങ്ങൾ ന്ന് ന്തൊക്കെ സ്പെഷ്യലായിട്ട് ണ്ടാക്ക്
സ്പെഷ്യല് ബിരിയാ ങ്ങത്തൊക്കെ ണ്ടാക്കും പിന്നെ ചിക്കൻ ഐറ്റംസ് ഇതൊക്കെ വല്ലപ്പോഴും ഒരിക്കെ ആണുട്ടാ സ്‌പെഷ് ഹലോ ഹലോ ആ കൂടുതലും വെജിറ്റേറിയൻ ആ ഫ്രൈ ചെറിയ മീന് അങ്ങനൊക്കെയാണ് പിന്നെ സാധാ മീൻകൂട്ടാൻ ചോറ് അങ്ങനെയൊക്കെയാന്ന്. ഇതൊക്കെ വല്ലപ്പോഴാരിക്കും മന്തിയൊക്കെണ്ടാക്കും അതൊക്കെ വല്ല മന്തി ആ ചിലപ്പോ മന്തി ഇണ്ടാക്കും അ ചിലപ്പോ ഒരാഴ് ച്ചേൽ ഒരിക്കക്കേ അങ്ങനെ ഉണ്ടാക്കൂട്ടോ. മന്തി ക്കൊന്നാമതത്രല്ല കൊർച് ചിക്കൻ കൊർച്ച് റൈ അരിയുണ്ടായൊരു സംഭവായല്ലോ ആ വല്ലാണ്ട്ങ്ങട്ടക്ക ഒരുപാട് സാധനങ്ങൾ ആവശ്യ ഇല്ലല്ലോ
ആഹ് ഇല്ല്യ അപ്പല്ലേ ങ്ങളെങ്ങനെ കുക്കർ മന്തി ഒക്കെണ്ടാക്ക്ണാണ
ഞാനിങ്ങനെ കുക്കർ പറഞ്ഞ ഞാൻ ങ്ങനെ എന്താ പറയാ വേവിക്കുവല്ലോ നമ്മളിങ്ങനെ ഒരു മുക്കാൽ വേവൊ കാകിട്ട് പിന്നെ മ്മളത് മസ അയ്ന്റെ നമ്മള് ഇങ്ങനെ എന്താ പറയാ ഈ ക്യാപ്സിക്കും മല്ലിയലിം ഇതൊക്കെ ഇട്ടിട്ട് ഒരു മസാ സാല ണ്ടാക്കിട്ട് ആ ചിക്കൻ ണ്ടാക്കിട്ട്
ആഹ് ആദ്യം ചിക്കനൊക്കെ വേവിച്ച്ട്ക്കാ
ആ മ ആഹ് എന്നിട്ട് അതങ്ങട്ട് വെന്തീണ്ടേ നമ്മൾ എന്താക്കും ചിലപ്പം ചിക്കനൊന്ന് ട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കും ഏ ഒന്ന് ശാലോഫ്രൈ ചെയ്യൂല്ലേ ആ എന്നിട്ട് ഞാ അതിന്റെ മേല തിട്ട് പിന്നെ ഒരു ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഒരു ദമ്മിടും മ് അതിങ്ങനെ സ്ലോ ആകീറ്റ് ആ ആ ചെലവര് ഇപ്പൊ പറഞ്ഞപോലെ ആ പക്ഷെ ചിലവർക്ക് നല്ല പെർഫെക്ഷന് കിട്ടും കുക്കറിൽ ഇപ്പൊ ഒരു വിസില് കടിച്ച നല്ല പെർഫെക്ഷനിൽ കിട്ടും
ആ ഞാന്നിപ്പോ ഇങ്ങനെ ഒരാൾക്ക് ഇ പറഞ്ഞു ഒരു കു ക്കറിലാ ഉണ്ടാക്കല്ന്നൊക്കെ പറഞ്ഞ്
ആ അതെയ ആ ഒരിക്കല് ഇണ്ടാക്കി നോക്ക ണം പക്ഷെ സംഭവം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആണെങ്കിൽ സംഭവം അടിയാട്ടാ നമുക്ക്
മ് ആ അത് ശരിയാ പിന്നെമ്മ ആദ്യ ഫുള്ള് ക ബ്സണ്ടാകീഞ്ഞത്
ഒന്നാമത് കൊറേ അങ്ങട്ട് ചെമ്പട്ടി അതി ഇതില് എടുത്തിട്ടാവും കുറേ അങ്ങട്ട് കഴുകാന്
ആ ആ ഇപ്പ ഇപ്പൊ ഫു എപ്പ എളുപ്പ പണി മന്തിമ്മക്ക് സുഖം ഒന്നും വേണ്ടയ്നും ഉള്ളീം തക്കാളീം ഒന്നും വേണ്ട ഞങ്ങളത് ഉമ്മ ഉണ്ടാക്ക്ണീലാ അങ്ങനെ ഉള്ളീം തക്കാളീം ഒന്നും ഇടലില്ല
ഞാനിടും അതില് കാപ്സികം മല്ലിയെല മറ്റേ ചിക്കൻ മാഗി ക്യൂബ് ആ കുരുമുളക് വെളുത്ത ത്തുള്ളി ഇടോന്നോ ആ വെളുത്തുള്ളി ഇടും ആ ഇത് ഇത്രേ ഉള്ളൂ ഇത്രയേ സാധനങ്ങള്ളൂ ചെറുനാരങ്ങ പിഴിയാ
ആ
ഇത്ര ഞ്ഞെ ഉള്ളത് അതില് ക്യാപ്സിക്കും മല്ലിയലയും കുറച്ച് തോഞ്ഞെ ഇടോട്ടോ അതേള്ളുഇത് സംഭവം ഒക്കെ നല്ല ടേസ്റ്റ ആ പിന്നെ ആ മറ്റേണ ക്കെ മറിഞ്ഞു
ആ ആ
ത് റൈസില് വെള്ളം റൈസ് ഇങ്ങനെ നമ്മള് ബോയില് ചെയ്യൂല്ലേ പിന്നെ പച്ചമുളക് കുത്തി കൊടുക്കും
ആ പച്ചമുളക്
അപ്പൊ അതിങ്ങനെ ആവി കേറീട്ട് ആ പച്ചമുളക്ങ്ങനെ നമ്മള് ഇടക്ക്ങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലെ
ഉപ്പേരിഒക്കെണ്ടാക്കുമ്പോ മുളക് ഇല്ലാതെണ്ടാക്കലാ ഞങ്ങക്ക് ആർക്കും യരു അങ്ങനെ പറ്റൂല
അതെ വ എരിവ് വല്ലാണ്ട് അങ്ങട്ട് ഇഷ്ട്ടുഅല്ല എന്നാ ചെറിയൊരു എ വേ
ഞാന് ഇതേപോലെ ഒരു ദിവസം മന്തി ഉണ്ടാക്കിയപ്പെ വീട്ടിലുണ്ടാക്കി റെഡിയായി പക്ഷെ ഇവിടെ ഉണ്ടാക്കി പറഞ്ഞ ഇവിടുത്തെ ഞാൻ ഇപ്പ പുറത്ത് റൂം എടുത്താ കാരണം ഗ്യാസ് പറഞ്ഞാല് മറ്റെ കൊറ ഫുൾ ലോ ഫ്ലെയിമ് ചെയ്യാൻ വെയ് അപ്പത്തിനു ഗ്യാസ് ഫുൾ ആയിട്ട് ഓഫാകും ആ ഞങ്ങള്ത് ഇജ്ജ് ഏജൻസിക്കാർഡും കൂടി അല്ല ഞങ്ങൾത് മറ്റ ബ്ലാക് ഗ്യാസ് ആണ് മൂവായിരത്തിണ്ണൂറ് രൂപ കൊടുത്തിട്ടപ്പൊ നിറച്ചത് അങ്ങനെ നിറച്ച് എന്നിട്ട് അന്ന് ഗ്യാസിൽ ലോഫ്ലെയിം ആക്കാ വെയ്ചീ ന്നീല്ല എന്നിട്ട്
മൂവായിരത്തിഅഞ്ഞുറ് രൂപ കൊടു എത്ര ഒരു ഒരു ഒത്തിരി ങ്ങക്ക്
അല്ല ഞങ്ങക്ക് ഞങ്ങൾ ഫുഡ്ങ്ങനെ ണ്ടാക്കാത്ത കാരണം ഏഴു മാസം കൗ
ആഹ് അ നിങ്ങൾ പിന്നെ ഇണ്ടാക്കന്നഇൺ ഇ ൺ ഇ ൺ ഇണ്ടാക്കുന്നതും ഇത്രയും നല്ല സിമ്പിളായിട്ട് സംഭവിക്ക
ആ ഇങ്ങനെ മറ്റേ സാമ്പാർ ചോറ് ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കൂല എപ്പോഴെങ്കിലും ഇതേപോലെ നമുക്ക് തോന്നണം എന്തേും ഫുഡൊക്കെക്കെ നല്ല ഫുഡ് അല്ല ഇടക്ക് വെറും വൈതനങ്ങ പൊരിച്ചത് മാത്രം ഇണ്ടാക്കുള്ളൂ അതും തൈരും ഇ ഇങ്ങനെ റീല് കാണലുണ്ട് വൈതലങ്ങ പൊരിച്ചിട്ട് തൈരിൽ അത് ഇട്ടിട്ട്
ആ അയിന്റെ ഒരു പേരുണ്ടല്ലോ ആ കറിന്റെ ഒരു പേരുണ്ടല്ലോ എന്തോ ഒരു പേരുണ്ട് മനസ്സിലായി എനക്ക് ആ ആ അതൊക്കെ കഴിച്ചിട്ട് ചോറുന്നാൻ പറ്റുവോ?
പക്ഷേ ഞങ്ങക്ക് അങ്ങനത്തക്കെ ഇഷ്ടമായ കാരണം തിന്നും വീട്ടിലന്നുല്ല ഇവിടെ പിന്നെ അതൊക്കെ
പി പിന്നെ നമ്മുക്ക് ഇതിനൊന്നും ടൈമും ഇല്ലല്ലോ പഠി ക്കാനുണ്ടാവും.
അ അതെ സംഭവം ഞങ്ങക്ക് പഠിക്കാനൊക്കെ ഇണ്ട് പക്ഷേ ഞങ്ങക്ക് പഠിക്കല് പറഞ്ഞാല് എക്സാം ഒരു വർഷത്തില് ഒരുക്കേ ഇണ്ടാവുള്ളു. അതിന് രണ്ടു ദി മാസം ഒരു മാസം മുന്നെ ഒക്കെ പഠിക്കാരിക്കുള്ളു ബാക്കി ഫുള്ള് വെറുതെ ഇങ്ങനെ ഇരിക്കലാ ഇങ്ങളക്കെ എന്തിലാ എക്സാം ഒക്കെ ഉണ്ടെങ്കില് അപ്പൊ പഠിക്ക അങ്ങനെ വല്ലാതെ
അഹ് അതെയ ച ചിലയാൾക് ഭയങ്കര ആയിക്കൂലെ പഠനയാലും ഭയങ്കര അത് അന്നന്ന് എടുത്ത് അന്നന്ന്‌ പഠി ഭയങ്കര ടെൻഷന്
ആഹ് ഞങ്ങക്ക് പിന്നെ അങ്ങനെ അല്ല എക്സാം ലാസ്റ്റക്കുള്ളു അപ്പ നോക്കിയാ മതി എന്നുള്ള മൈന്റാ അപ്പൊ ഒരു മാസം കടന്ന് കഷ്ടപ്പെടണം എടക്ക് തോന്നു അ അദ്യ മുതലേ പഠിച്ചാ മതിയായിരുന്നു ഉറക്കൊന്നുമില്ലാതെ
പിന്നെ അങ്ങട്ട് പഠിക്ക ഇപ്പോളെ എന്തിനാ പഠിക്കുന്ന എവിടെയോ ഉണ്ടത്ര അതൊന്ന നോക്കിയാപ്പോരെ
ആഹ് അങ്ങനെ ഞങ്ങള് ആഹ് ആഹ് ദിവസം ഇതന്നാണെങ്കിൽ ഉള്ള ടോപ്പിക്ക് ഒക്കെ ഒരു ദിവസം അപ്പൊ തോന്നും അന്ന് ഒരു ദിവസം ഒരു ഇത് പഠിച്ചാൽ മതിയായിരുന്നു അപ്പൊ ഇന്നാകുമ്പോത്തൊക്കെ കെയിഞ്ഞിനെന്ന് അങ്ങനൊക്കെ ചിന്തിക്കുവോ
മിന്റെ കാര്യം പറഞ്ഞ ടെൻഷൻ തന്നെല്ലേ അത് കഴിഞ്ഞങ്ങട്ട്
ആ ഇനി അടുത്തത് ഫോർത്ത് ഇയർ ആകുമ്പോ പിന്നെ പ്രൊജക്ട് എന്
എടാന്നാ പിന്നെ ഞാൻ വിളിക്കാട്ടാ
ആ ആയിക്കോട്ടെ ഓക്കെ